ഹലോ
ആഹ് എന്തൊക്കെയ്ണ്ട്
ആഹ് സുഖാണ് എന്താ വർത്താനം
എന്താ നല്ല വർത്താനം
ഏഹ് എന്താ പണി
എന്താ ഭക്ഷണം കഴിച്ചിങ്ങന ഇവിട ഇരിക്കാ
ഏഹ് മക്കളൊക്കെ ഒറങ്ങിയോ
മക്കളക്ക ഒറങ്ങി
ഏഹ്
ആ ഇപ്പൊ പിന്നെ പന്തളിയല്ലേ അപ്പൊ പന്തളി കാണ്നോലൊക് അയിന് പോയി
ആഹ് ആഹ്
ഞമ്മക്ക് പിന്നെ അങ്ങനത്തെ ന്തൊന്നുല്ല
ഇല്ലല്ലോ
ഉം
ഉം ഇല്ല ഇവടെ കാക്കയൊന്നും കാ അങ്ങനെ ഞ് ഇതില് ടി വി ഇതിലേ ഫോണിലേക് അതൊക്കപ്പായിലും കിട്ടുല്ലോ ലൈവ്
ആഹ് ഇത് പിന്നെ ഓലന്നായിട്ട്ണ്ട് എലോടുത്ത് അങ്ങാടി
ആഹ് അങ്ങാടിക്ക്ല്ലേ
ആ അതൊൽക്ക് ഒര് രസെകാരം എല്ലാരും കൂടി കാണ്ട്
ആ അതെ അതേ അത് വേറൊരു രസായിരിക്കും.
ആഹ്
ആ
പിന്നെന്താണ്ട് രണ്ടീസം ഒയിവല്ലേനിയോ എടുക്കേലും പോയിനോ
ഇല്ല ഓട്ക്കും പോയിട്ടില്ല
ഒട്ക്കും പോയിട്ടില്ല ഇങ്ങള് പോയിനോ?
ഇല്ല പോയിട്ടില്ല പിന്ന ഇനി വായനാദിനം അല്ലെനിയോ അപ്പൊ കൊറേ വർക്ക്ണ്ടേനി അയിന് പോകാൻ കൂടില്ല. കുട്ടിക്ക് കുട്ട്യേക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്.
ആഹ് ഇവർക് അതോന്നും പറഞ്ഞിട്ടില്ലെനി ആഹ്
ആഹ് പോസ്റ്റർ ഉണ്ടാക്കാന് അങ്ങനെ കൊറെ ചെയ്യാണ്ടായി അപ്പൊ അങ്ങനെ
ആഹ്
പിന്നെ കൊർച് മുന്നേഒക്കെങ്ങനെ പോയിനി, ഞങ്ങള്ങ്ങനെ
എവിടെ
ഇപ്പലൊന്നും അല്ലട്ടോ കൊർ അത് ഞങ്ങള് ബടെ എന്താ പറിയാ ഉം എന്താ പേരും കിട്ട്ണി എന്താ ബടെ ഈ റിസോട്ടിലൊക്കെ നിക് ക്കുലെ ത്താ കക്കാടംപൊയെ ആഹ് അത് ഞങ്ങള് ഫാമില്യായിട്ട് പോയിനി എല്ലാരുംമ്പാടങ്ങനെ
ആഹ്
എന്നട്ട് അവ്ടുന്ന് അത് രസാണല്ലോ അങ്ങനെ അവടെ പോയി നിക്കെല്ലാരും കൂടി അ അങ്ങനെ പോയി
ആഹ് ന്നട്ട് എന്ത, ഫാമില്യായിട്ട് ലേ
ആഹ് ഇന്നട്ട് പിന്നെ മൂന്ന് മണിയൊക്കാകുമ്പ അങ്ങനേണല്ലോ സമയം പിന്നെ ഉച്ചയാമ്പൂ പിറ്റേന്ന് ഉച്ചയാമ്പൂത്തിന് അങ്ങനെ ഒഴിഞ്ഞൊടുക്ക അങ്ങനേണല്ലോ
ആഹ് അങ്ങനേണ്, ഞങ്ങള് പോയിര്ന്നു ഞങ്ങള് പോയിരുന്നു അവ്ടെ ക കക്കാടം പൊയ റിസോട്ടില് മൂന്ന് മണിക്ക് പോയി മൂന്ന് മണിക്ക്ങ്ങട്ടെർങ്ങി കൊടുത്തു.
ആഹ് മൂ മൂന്ന് മണിന്റെ മുന്നെർ
ആഹ് മൂന്ന് മണിന്റെ മുന്നേ, ആഹ് അത്രെ അകുമ്പോത്തിനെർങ്ങണം.
ആഹ്
പിന്നെ ഫുഡ്ഡൊക്കെങ്ങനേനി? ഞങ്ങള് ഹസ്ബ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും ഫാമി എന്തപ്പം വൈഫളും ഞങ്ങള് നാല് ഫാമിലി അങ്ങനെ പോയിന്യേത്
ഫുഡ്ഡൗടെണ്ടാക്കി
ആഹ് ഫുഡ്ഡൗണ്ടാക്കിന് ചെയ്തീനി, പിന്നെ വാങ്ങിം ചെയ്തീനി, രാവിലെ എല്ല കടി വാങ്ങിക്കേനി, നൈറ്റിലൊക്കെ ണ്ടാക്കിക്ക്‌ ആഹ് തെരും
ഫ്രീയല്ലെ
എഹ് ഫ്രീ ആഹ് നൈറ്റില് ഫുഡ്ഡ് ണ്ടാക്യക്കേനി ഏവു
ആആ ആഹ് ഏ വട്ന്ന് കൊണ്ടോവേ
പ്പാം ഒണ്ടാക്കി ഔട്ന്ന്ണ്ടാക്കിം മന്ത്യെക്കെണ്ടാക്കി മന്തിയും പിന്നെ അന്താ മീൻ പൊള്ളിച്ചതും, ചപ്പാത്തി പിന്നെ ണ്ടാക്ക്യങ്ങനെത് വാങ്ങിക്കേനി ഇണ്ടാക്ക്യാണ്ട് പേക്ക് വാങ്ങിക്കേനി വെല്ല്യെ അപ്പോം അങ്ങനൊക്കെവാങ്ങി കയ്ച്ച് ഔട്ന്ന് പിന്നെ നൈറ്റ് പാട്ട് പാടാ പിന്നെ സ്വിമ്മിങ് പൂള്, മെയ്ന് സ്വിമ്മിങ് പൂള്
ഉം കുട്ട്യാക്കൊക്കതാണല്ലോ ആ ഉം ആഹ് വെല്ല്യോരും നീന്തൂ ഉം ഏ
പാട്ടൊക്കട്ടാണ്ട്
ആഹ് ആഹ് ഡിജെലേ
ആഹ്
ഉം പിന്നെന്താ തീയ്യ് കത്തിച്ച്ങ്ങാണ്ട്
അ ആഹ് അത് ഞങ്ങളെ ഫാമിലിന്റപ് അടീല് ഞങ്ങളെ റിസോട്ടിന്റെ അടീല്ല്ലോലൊക്കെ തീയൊക്കെ കത്തിച്ച് അത്ര വെല്ല്യ തണുപ്പൊന്നുംല്ലേനി ആഹ് ഓ അപ്പൊ ഓല് അങ്ങനെക്കെ കാട്ടി പാട്ടൊക്കെകാളിച്ച് ഡാൻസ്ഒക്കെ കളിച്ചിണ്ട് ഔടെ ഫാമിലി വേ വന്നോര് അങ്ങനെ കളിക്ക്‌ണ്ട് പിന്നെ
ജീല് ജീലൊക്കെ നമ്മക്ക് കാണന്നുള്ള അപ്പൊമ്മക്ക് അങ്ങനെ ഉം രസ്സ് ആഹ് ആഹ് ആഹ്
അപ്പൊ നല്ല വൈബെന്നെണ് സംഭവം യാത്രോക്കെ ചെയ്യണം ലൈഫ്ല്ങ്ങനെന്നാലേങ്ങനെ നമ്മുക്കൊ
ക്കാരും നമ്മള് ഫാമിലൊക്ക ആയി പൊമ്പോ നമക്ക് എല്ലാർക്കും
ഓ നല്ല രസാര്ക്കും ഫാമിലിഒക്കെ പോണംന്നില്ല പ്ലാനിങ് എന്നോണ്ട് ഇവടെക്കെ പക്ഷെ ഒന്നും ആരും ഒരാള് ണ്ടാമ്പോ ഒരാള്ണ്ടാവൂല ആഹ് നാട്ടിലില്ല കാക്ക ഒരാൾ പ്പനാട്ട് വന്നതാണ് അങ്ങനൊക്കെ ആവുമ്പോ
പിന്നെഎല്ലാരും ഇ വെക്കേഷൽആണല്ലോഅല്ലാരും പോകാൻ ഒര്ങ്ങല്
ആതെ
പിന്നെ ഞങ്ങള് ഇതേമാതിരി അങ്ങനെ ഫുഡോക്കെ ഔട്ന്ന് ഇണ്ടാക്കിക്കെയ്നി അപ്പൊമ്മക്ക് പെണ്ണുങ്ങക്ക്ഒരു പണില്ല ഒക്കെആണ്ങ്ങള് ഇണ്ടാക്കൊല്ലോ ആ അപോലും മുൻഗഡ് മുൻ എർങ്ങീകാണ്ട് ഒക്കെ ആഹ് ആഹ് അങ്ങനെ ഓല് ഫുഡ് ണ്ടാക്കി തന്നോഓല് വളമ്പി തെരാഞമ്മള് കഴിച്ച്ട്ട് ഓല്കഴി ക്കാ
ആഹ് രസേനു
ആഹ് ആഹ് അങ്ങനെ പിന്നെ എല്ലാരും ഒരു ഒരുമിച്ച് കെട ഉം അങ്ങനെയൊക്കെ. കുട്ടികള് കുട്ടികൾക്കൊക്കെയാണ് ഏഹ്.
ആഹ് ഇവടെ നാല് റൂമുണ്ടായിന് അങ്ങനെ നാല് ആൾക്ക് നാല് ഫാമിലിയല്ലേ അപ്പൊ നാല് റൂമില്ലൊരു റിസോർട്ടേന്നു.
ആഹ് ഇങ്ങളങ്ങനെ പോയതോണ്ട് പിന്നെ ആഹ് ഇത് ഞങ്ങള് ഉമ്മാന്റെ വീട്ട്ത്തോല്ലേ അങ്ങനെ ഒന്നായിട്ട് പോയതേനി
പാമ്പേഴ്സ് ഇട്ടൊടുക്കാന് അയിന്റെ നറൂണ്ട് ആഹ് ആഹ് ഞാന് എന്താ പോ അപ്പൊ അങ്ങനെ എന്ന് എന്തേ പറഞ്ഞെ ആഹ് ഇവടെ പറഞ്ഞ
ക്കാസ് ആഹ് ആഹ് എല്ലാരും ഒരുമി ച്ച് പോയതൊണ്ടേ നിങ്ങള് പിന്നെ ഇങ്ങനെ ഫാമിലിയായി പോകുമ്പോ പിന്നെ അങ്ങനെ ഒരു ഒരുമിച്ച് അങ്ങനെതാകാൻ വയ്ക്കൂല്ലല്ലോ ഞങ്ങളിങ്ങനെ ആഹ് അപ്പോ എല്ലാരും കസിൻസ് എല്ലാരും ഒരുമിച്ചങ്ങനെ അങ്ങനെയ്ന്നീന്ന് പറയാ
ആഹ് അതെ അപ്പൊ പറ്റും.
ആഹ് ആഹ് പിന്നെ
പിന്നെ ഇനി നാളെ അഴിച്ച്മ്മന്ന് സ്കൂൾ
ഏഹ്
വലുത് മൂന്നാള്
ആഹ് ആഹ്
വെൽത് വെൽത് മൂന്നാം ക്ലാസിലാണ്. നട്ത്തെ എൽ കെ ജിലാണ് യു കെ ജിലാണ് മൂന്നാമത്തെ രണ്ടാമ ത്തെ യു കെ ജിലാണ് മൂന്നാമത്തെ ഏഹ് രണ്ടര വയസായിട്ടൊള്ളൂ ആഹ് ചെർ പറ്റെ ചെറുതാ അതൊക്കെ ഞമ്മള് വയ സ്സൊന്നും അയിന് മാത്രല്ല കുട്ടളൊക്കെ കുട്ടളൊകെണ്ട്റയാ വയസ്സയിന് മാ തൊന്നല്ല
അല്ല ഇങ്ങനെയൊക്കെ പോകുന്നു സ്ഥലെക്കെ പോകുമ്പോ നമ്മള് ശ്രെദ്ധിക്കും ഓരോന്നു കേൾക്കൂന്നില്ലേ ഇങ്ങന സ്വി ഇതിലക്കെ നീന്തി കളിക്കുമ്പോളേ നമ്മള് ശ്രദ്ധിക്കുമ്പേണം പറയാ ഉം
ആ ആ സ്വിമ്മിംഗ് പൂളിലെ ഒരു സൈഡ് ഇല്ലേ സൈ അവിടെ മൂല ല്ലേ അപ്പറത്തേക്ക് അങ്ങനെയ ഞങ്ങളെ സ്വിമ്മിഗ് പൂൾ ഉണ്ടായിരുന്നേ നമ്മള അപ്പുറം കുണ്ട് അപ്പുറ അപ്പുറത്തേക്ക് കുണ്ടായി സ്വിമ്മിംഗ് പൂളിന്റെ
ണ്ട് ആഹ് ആഹ് അങ്ങനെ ഉണ്ടായിനി ആഹ് ആഹ്
ആഹ് അപ്പൊ നമ്മളവി
അതൊക്കെ പേടിയണേ ഉം അയിക്കൂടെ ഈ കൊറച്ച് വികൃതിള്ള കുട്ടികളൊക്കെ ആണെങ്കിലേ ഉം
അതെ
ശ്രദ്ധിക്കണം നമ്മ അങ്ങോട്ടൊക്കെ പോകുമ്പോമ്മള് എന്താ ഏ
നമ്മള് വിചാരിക്കും അങ്ങട്ട് പോ അങ്ങോട്ട് തിരമാല അടിച്ച്പോ അങ്ങോട്ട് പോകും വള്ളം അങ്ങനെ വെള്ളം അങ്ങട്ട് പോണോന്നുല്ല വെള്ളേ അല്ല അങ്ങോട്ട് നല്ലോ അങ്ങനെ പോണൊന്നില്ല ഇത്തിരി ഇത്തിരി ഇത്തിരിയൊക്കെ പോണ് ണ്ടന്നല്ലാതെ
പക്ഷെ അയിൽ ചാടിട്ട് കണ്ണ് നല്ലൊരു ചുവപ്പ് കളറ ആയില്ലോ കണ്ണിനൊക്കെ ഒര് ഇതിണ്ടായിനോ
ഔ ഞങ്ങള് ഒരു മണിക്കാണ്ട് എർങ്ങീട്ട് ഫുഡും ഒക്കെ മക്കളെ ഒർക്കാണ്ട് ഒരു മണിക്ക് നൈറ്റിലാണ് എർങ്ങീട്ട് മൂന്ന് മണി വരെ അയ്ൽ കുളിക്കേനു
ആഹ് ഒർങ്ങീറ്റ്ണ്ടാവൂലലേ
അങ്ങനായിട്ട് ഉം വർത്താനം പറഞ്ഞാണ്ടും ച നീന്തിക്കാണ്ടും അങ്ങനയ്ല് ഇര്ക്കേനു
എന്ന്
അഹ് ഒന്നുല്ല മ്മക്ക് കിട്ടണ അവസരല്ലേ അപ്പ പിന്നങ്ങനെ മൊതല അല്ല ഞാനൊക്കെ പിന്നെ കിട്ടൂല അഹ് പകല് മക്കൾ പകല് ആണുങ്ങൾ ചാടി ഓല് ചാടി പിന്നെ കൊർചയ്ഞാരെ ഞങ്ങളും ചാ ഞങ്ങൾ ഞങ്ങളും ചാടി കുട്ട്യളൊക്കെ ണ്ടായപ്പെ രസല്ലേ അപ്പം ആ സൈഡില് ഞങ്ങള് ങ്ങനെ ആ നാല് ഫാമിലി
ആഹ്
അപ്പ ങ്ങനെ
ആഹ് രസാണ് എട്ക്കട്ക്ക് ങ്ങനെ പോണം ഞങ്ങൾ വട്ന്നങ്ങനെ ഹസ്ബൻഡിന്റെ വൈഫ് ഞങ്ങളങ്ങനെ പോവും ഞങ്ങളിവ്ടെങ്ങനെ ചങ്ങായ് മക്കളായിക്കാണ്ടങ്ങനെ ഒറ്റക്കാണ്ട് പോവും പെണ്ണുങ്ങളൊറ്റക്കെ
പെണ്ണുങ്ങളൊറ്റക്കോ
ആഹ് ഇവടെട്ത്ത്ക്കൊക്കെ ദൂരത്ത്ക്കൊന്നല്ല അങ്ങനെ ഇങ്ങട്ട് കൊർച്ചേരം പോയി വർ ത്താനം പർഞ്ഞിര്ന്ന് ഫുഡൊക്കെ കഴിച്ചാണ്ട് ഓലോട് ചോയ്ക്കും ഞങ്ങള് പോട്ടേയ്ക്കും അല്ലാതെ ഓല് കൊണ്ടോയിട്ട് കൂടൂല ഓലോട് ഞങ്ങളെപ്പളും പറയും ഞങ്ങളുണ്ട് എല്ലാർക്കും ഒപ്പം പോവല്ലേ പറയും അത് നടക്കൂല അയ്ല് പിന്നൊരീസം എന്നാ ഞമ്മക്കാണ്ട് പോയി കാണ്ച്ചൊട്ക്കാ പർഞാണ്ട് അങ്ങനാണ്ട് പോയി
ആഹ് അതന്നെ ആഹ് രസായിര്ക്കും ഞമ്മള് പെണ്ണുങ്ങളാവുമ്പോ പ്രത്യേക ഒരു വൈബായിര്ക്കും
ആഹ് ഓല് പിന്നെ കര്തീല്ല ഞങ്ങള് പോകുന്ന്ള്ളതേ പോയി കാൺച്ചൊട്ത്തപ്പളാണ്
ആഹ് മനസ്സിലായത് നമ്മളങ്ങനെ പുട് ച്ച് അട്ക്കളേലെന്നെ തർച്ചിട്ടാലേ ഞമ്മക്ക് എന്തെങ്കിലൊക്കൊര്ത് വാണം
പെട്ടെന്നാണ്ട് പോയും ചെയ്ത് പിന്നെ രാത്രിയാ തിരിച്ചെത്തിയത് ഒന്നും പറഞ്ഞിട്ടൊന്നുല്ല്യാ എല്ലാരുണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ഉം
ആഹ്
ഇപ്പം ഞങ്ങളറയും ഞമ്മക്കിഞ്ഞും പോണന്ന് പറയും
ആഹ്
ഇവടെട്ത്ത്ക്കാ പോയത് ന്നാലും ആഹ് ഞങ്ങക്ക് ഗ്രൂപ്പും തൊക്കെണ്ടേ
ആഹ് ഞങ്ങൾക്കുണ്ട് ഗ്രൂപ്പൊക്കെ എപ്പളും പറയും ഞമ്മൾ എന്നിട്ട് അയ്ല് കാറോട്ട്ണെ രണ്ടാൾക്കാര് കാറോട്ടും അയ്ല് ഞങ്ങളേല് അപ്പം ഇപ്പൊ പെര്ന്നാക്ക് ഞങ്ങളങ്ങനെ കൂടി കാറോട്ട്യാണ്ട് എല്ലാരെ വീട്ട്ക്കും അങ്ങനെ പോയി ഒരാൾ കാറോ ഒരാളപ്പൊ ഞങ്ങളങ്ങനെ പോയി എല്ലാരെ വീട്ട്ക്കും കാറോട്ട്യാണ്ട് എര്ത്തെന്നെ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ താ
ആഹ്
ഹസ്ബന്റ് ഫ്രണ്ട്സളെ വീടൊക്കെ എര്ത്താണ്
ആഹ് ആഹ് ആഹ്
അതാണ്
ന്നായ്കോട്ടെട്ടോ
ആഹ് എന്നാ ശരി വിളിക്കാ ന്നാ ശരി